ആ കേക്കണ്ടല്ലോ ല്ലെ
ആഹ് ആ
അപ്പ ഈഎങ്ങനെണ്ടായിരുന്നു പിള്ളേരെ നോക്കാനൊക്കെ
നോക്കാാന് ബുദ്ധിമുട്ടന്നെനി ഞാന് രണ്ട വയസ്സ് രണ്ടര വയസ്സോളം ഞാന്റെ വീട്ട തന്നെ യ്നി ഭർത്താവ് നാട്ടിലുണ്ടയ്നി മുപ്പര് ഇവിടെ നിക്കും എന്താ ഒരു പതിനഞ്ച് ദിവസൊക്കെ ഞാൻന്റെ വീട്ടിൽ പോയിക്കും പിന്നെ ഒരുഞ്ജീസവിടക്കും പിന്നെ അങ്ങട്ട്
അതന്നെ വലിയ കാര്യം
എല്ലാ ഇന്റെ ഭർത്താവ് അയച്ചീനി പിന്നെ എറാ മൂത്തച്ചിന്റെ ട്ത്താ നിന്നിഞ്ഞത് അപ്പൊ പിന്നെ വലിയ ഇതൊന്നും അവിടെ സുഖ ഇല്ലാത്തോണ്ട് പിന്നെ ഞാ എന്റെ കൂടുതലും മ്മ ക്കൊന്നുംന്നെ നോക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ എന്റെ വീട്ടേക്ക് പോുവും അപ്പൊ പിന്നെ ആഹ് അല്ലാതെ കജ്ജൂല്ല. ഇവരാണങ്കി ഇവരെ കൊണ്ട് നോക്കാൻ കഴിയൂല്ല. അപ്പൊ പിന്നെ നമ്മളെ ഉമ്മമാരിക്കന്നെല്ലേ കയ്യുള്ളൂ. ഓല് പിന്നെ എങ്ങനെ ആയാലും നോക്കുവല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ അവിടെ നിന്നു. ഇപ്പൊ വലിയതായപ്പോഴാണ് ഇവര് നോക്കല് തുടങ്ങിയത്. ഇപ്പോളാണ് ഇവർക്കുള്ള ഇവിടെ വന്ന ശരിക്കും തന്നെ ഞങ്ങള് പുതിയ വീട്ടിൽ വന്നിട്ടാണ് നോക്കല്. എങ്ങനെയാന്നുള്ളതറിയണെ. പിന്നെ പു പിന്നെ വീടായപ്പോ പിന്നെ എന്റെ പോക്കൊക്കെ നിന്നു. നാ രണ്ടു ദിവസം നാല് ദിവസം അത്രേ നാല് ത്തില് കൂടുതൽ പിന്നെ നിന്നിട്ടില്ല. അല്ലെങ്കി പോയാ ഇവിടെ ഞങ്ങെന്നെ ഉള്ളു. അവിടെ എൻ്റെ വീട്ടിലോ? ആഹ് എൻ്റെ വീട്ടില്. ഉപ്പണ്ട് ഉമ്മ ഉണ്ട്. പിന്നെ അനിയനാണ്. പിന്നെ ഒരു താത്തയാണ്. താത്താനെ കെ കെട്ടിച്ചു. അതോ എടെ വീടിന്റെ അടുത്ത് അവക്ക് രണ്ട് കുട്ടികളുണ്ട്.
ക്കോളും. അവൻ എടുത്തോണ്ടൊക്കെ നടന്നു.
മാമന് തന്നെ മാമനു നോക്കാൻ കിട്ടിയിട്ടില്ല. കാരണം അവനു പഠിക്കാൻ പോയിക്കേണ്. ഓനും ബീ ടെക്ക് പഠിക്കാൻ പോയതാനു. അപ്പൊ ഇപ്പൊ വീട്ട്ല്ണ്ട്. ഇങ്ങനെ വെക്കേഷന് വരുമ്പോ
ആഹ് അത്രേ ഉള്ളൂ. ഉപ്പ ഉമ്മിം നല്ലം നോക്കും.
ആഹ് അപ്പൊ പിന്നെ ഉമ്മന്നെ ഉപ്പി തന്നെ ഉപ്പി തന്നെ കൊറേ നോക്കും. പിന്നെ പ്രസവിച്ച് കെടക്ക്ണ സമയത്തൊക്കെ എൻ്റെ ഏട്ടത്തി വന്ന് നോക്കീന്. ഓളും അങ്ങനെ നാ പ്പതാകോളം വന്ന് നോക്കി. ആഹ് സമയത്തല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിനു. കരച്ചിലും പാല് കൊടുക്കണ സമയത്തിനും ആഹ് രാത്രി ഒന്നും ഉറക്കം ഉണ്ടാവൂല. ഒരാള് കഴിയുമ്പോത്തിന് ഒരാള് എനീയ്ച്ചാല് രണ്ടാളും ഒപ്പം കരയും. പിന്നെ ഓൽക്കൊന്നും തന്നെ സ്യഴ്ച എന്താ മറ്റേ പാല് പൊടിപ്പാലായിട്ടൊന്നും കുടിച്ചിട്ടൂല്ലയ്ന് ഇവര്. ഇവർക്ക് വലിയ താല്പ ഇഷ് തലും എല്ലാങ്ങനും വെറുതെ വാങ്ങ ന്നല്ലാതൊ ഓല് അത് കുടിക്കൂല. അപ്പൊ പിന്നെ പാലും തന്നെ ഉണ്ടായിനി. അപ്പൊ പിന്നെ അങ്ങനെ പോയി
കൊടുത്ത് പക്ഷേ കൊടുക്കണേന് എങ്ങനെ കൊടുത്ത് രണ്ട് പേര്ക്കെ. ഒരേ നേരമൊക്കെ കരയും
ഉം ഒരാള് അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും. അന്ന് പിന്നെ അവര് നോക്കാൻ ഉണ്ടായതോണ്ട് കഴിച്ചില്ലായി.
ആഹ് അതെ. അതൊരു ഭാഗ്യാണ് നോക്കാന് ഉള്ളതേ. രണ്ട് പിള്ളേര്
അന്ന് ഓ ഓളിൻ തന്നെ ഓള് ഭർത്താവിന്റെ വീട്ടുകാര് സമ്മതിച്ചോണ്ട്. അങ്ങനെ നിക്കാന് കഴിഞ്ഞു. ഉം ഓക്കുതന്നെ ഇപ്പോ മൂന്നാമത്തേത് ഉണ്ട്. ഇനിയിപ്പോ ഓള്തന്നെ നോക്കേണ്ടി വരും.
ആഹ് അല്ല ഇനിയിപ്പം ആർക്കാണ്?
ആഹ് ഏട്ടത്തിക്ക് ഏട്ടത്തിക്ക് ഉം
ആഹ് ആഹ്അതായത് ഭർത്താവ് ചേട്ടന്റെ അതല്ലേ സ്വന്തം ഏട്ടത്തി. ഓഹ് ഓഹ് ഇപ്പൊ കുട്ടിയായോ?
ഇല്ല. അവക്ക് ഏഴാം മാസൊക്കെ ആയിക്കണ്.
ആഹ്. പ്രസവിച്ചിട്ടില്ല. മൂന്നാമത്തെ കുട്ടി. ഉം അപ്പൊ ഈ ചേട്ടന്റെ വീട്ടില് ആരൊക്കെയുണ്ട്. അവിടെ കുട്ടികൾ
ചേട്ടന്റെ ആഹ് അവിടെ മൂന്നുകുട്ടികളുണ്ട്.
അതെ.
അവിടെ ഒരാണും രണ്ട് പെണ്ണൊക്കെ ഉണ്ട്.
ആഹ് വെല്യ കുട്ടികളായിരിക്കും ല്ലേ
ആഹ് അവരിപ്പോ ആഹ് വെ വെൽത് ചെറുത് നാലാം ക്ലാസ്സിലാണ് മറ്റ് മറ്റേതൊക്കെ പ്ലസ് ടു, പത്ത് അത്രൊക്കെ പോന്നതാ ഉം ചാ അവരൊന്നും ഇവരെ നോക്കാൻ കിട്ടിയിട്ടില്ല കാര ആഹ് ഇവര് വല്ലാതെ ഓലങ്ങനെ നോക്കൊന്നുല്ലേയ്നി ആഹ് ഇങ്ങോട്ടും അവിടുന്നും നല്ല വെല്ല്യ മൈൻഡൊന്നുല്ലാതെ ഓൽക്കുംതന്നെ അപ്പോ ഓല് പഠിച്ചാനും അങ്ങനെ ആഹ് അത് എല്ലോടത്തുള്ള പ്രശ്നാണല്ലോ
ആഹ് അതെ അതെ അത് ഒരു അത് മാറൂലെന്ന് തോനുന്നുണ്ട് വർഷം എത്ര കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആവുള്ളൂ ഉം പിന്നെ കുട്ടികളാവുമ്പം അവര് ക്ലാസിലും ആതെ ക്ലാസ്സിലും ഒക്കെ പോകുമ്പോ പിന്നെ പിള്ളേര്
ആഹ് അപ്പൊ പിന്നെ കിട്ടൂലാ ആഹ് നോക്കാനും കിട്ടൂലാ
പിന്നെ നമ്മള് നമ്മടെ വീ അതെ വീട്ടിലുള്ളവര് നോക്ക് കണ്ടാലല്ലേ അവരും പിന്നെ നോക്കുള്ളൂ
നോക്കോള്ളൂ അതാണ് വീട്ടാര് ഓലെ പേരൻ്റ്സ് ത്ത് എങ്ങനെയാണ് അതേപോലെ നോക്കുള്ളൂ
അതാണ് അവര് നോക്കാത്തോടത്ത് പിന്നെ പിള്ളേര് നോക്കൂലല്ലോ
ഓല് നോക്ക് തിരിഞ്ഞു നോക്കൂലല്ലോ
അതെ
ആഹ് അങ്ങനെ ഒരിതാണ് ഉം ഉമ്മാ ആഹ് ഉമ്മാക്ക് കൊഴ പ്പൊന്നുംല്ലല്ലോ ഉമ്മല്ലേ ഇങ്ങക്ക്?
ആഹ ഉമ്മണ്ട് ഇവിടെണ്ട്
ഉം ആഹ്
ആഹ് അസുഖങ്ങളൊക്കെ ഇണ്ട് വയ്യായികളൊക്കെ ഇണ്ട് പക്ഷെ
ആഹ്
അങ്ങനെ അങ്ങട് പോണ്
ഉം
പിന്നെ രണ്ടനിയത്തിമാര് കല്യാണം ഉം ആഹ് ആഹ് ആര്ക്ക്‌?
എനിക്ക് മൈഗ്രെയിന്റെ വേദനയാണ്
ആഹ് അത് ചെലപ്പ ഇണ്ടാവും ഈ രണ്ട് പിള്ളേരൊക്കെ നോക്കിയെടുക്ക ക്കണല്ലേ ഒരേ നേരം ആഹ്
ഇപ്പം സ്കൂൾക്ക് പോവല് തൊടങ്ങിയപ്പോ ഒന്നും കൂടി കച്ചറ കൂടിയേ
കിട്ടുന്ന സമയൊക്കെ നന്നായിട്ട് ഒറങ്ങിക്കോ പഴയ ഒറക്കങ്ങളൊക്കെ എല്ലാമേ
ഒറക്കൊക്കെ അങ്ങനെ ഒറക്കൂല്ല രാത്രി ഇപ്പഴും തന്നെ രാത്രി ഇങ്ങനെ ചെ ഓഹ് ഒരു കരച്ചിലേക്കാരാ അപ്പൊ ആഹ് അങ്ങനെയാണെ അപ്പൊ പിന്നെ അങ്ങനെ ഒറക്കത്തിന്റെ കാര്യം അങ്ങനെ പോവും രാവിലെ ണീച്ച് ഉം
ആണേ തലവേ
തലവേദനെയെ ആഹ് അതൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തലവേദനന്റെ ഇത് ഇല്ല മൈഗ്രെയിനായിട്ട് വെല്യ മരുന്നൊന്നും ഇല്ലാ തോന്ന്ണ് മാറൂലാ അത് എത്ര ഗുളിക കുടിച്ചിട്ടും ഉണ്ടല്ലേ അപ്പൊ ഞാനും തന്നെ ഡോക് ആഹ് വരുമ്പോ പേടിയത് എന്താ കാട്ടേണ്ടി അറിയില്ല വേദന സഹ
ആഹ് നമുക്കന്നും ചെയ്യാൻ പറ്റൂല
ഉം വേദന സഹച്ച് അങ്ങനെ കിടക്ക അല്ലെങ്കി അങ്ങനെ
കൊറച്ച തുണി ഞാനപ്പ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ഇങ്ങനെ തുണി നനച്ചിട്ടേ വെള്ളത്തില്ൽ നനച്ചിട്ടാ അതൊന്ന് ഫ്രീസറിൽ വെച്ച്ന്ന് തണുപ്പിച്ചച്ച് കഴിഞ്ഞാല് ഫ്രിഡ്ജില് ഒരു തണുപ്പാവല്ലോ അത് എന്നിട്ട് അത് തലൽ വെക്കുകയാണെങ്കിൽ ഒരു നെറ്റിയിലടെ തലൽ ഇങ്ങനെ വെറുതെ ആഹ് അപ്പൊ ഒരു സുഖം കിട്ടും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അറിയില്ല ചിലർക്ക് ചൂടാണോ ചിലർക്ക് തണുപ്പാണോ പറ്റാ എന്ന് പറയാൻ പറ്റും
അത
ഇട്ട് നോക്കിട്ടൊരു സുഖം ഉണ്ടെങ്കിൽ മിക്കവാറും തണുപ്പന്നെയിരിക്കുള്ളൂ നമ്മളുടെ തലേയിലുള്ള ഈ പ്രഷർ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കണണ്ട് ഈ ഒച്ചിട നീന്റെൊക്കെയാണ് അപ്പൊ ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ ശരിയാവുംോ
ശരിയാകും
എന്തെങ്കിലോക്കെ
എന്തെങ്കിലൊക്കെ കാട്ടി നോക്കന്നെ അയിനിപ്പോ ഡോക് ഡോക്ടർമാരൊക്കെ ഉണ്ട് ആഹ് ഡോക്ടർമാര് പറഞ്ഞത് പതന്ന മൂന്നാല് മാസം കുടിക്കേണ്ടി വരും മരുന്ന് പക്ഷെ അതുകൊണ്ട്പ്പ കുറയുംന്നുള്ളതല്ല ഇങ്ങനെ ഗുളിക കുടിക്കണന്നും കേടല്ലേ
അതെ അതെ ഗുള്ളികയിലന്നും മൈകം ശരിക്കും പറഞ്ഞാ ഗുളികയിൽതിനെക്കാളും നല്ല നമ്മളായിട്ട തന്നെ എന്തെങ്കിലും ചെയ്യണന്ന് വെച്ച കഴിഞ്ഞാല് നമുക്ക് നമ്മളിങ്ങനെ ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ സ്ട്രെസോ ഒക്കെ പിടിച്ച് ജീവിക്ക ുമ്പോഴാണ് ഇത് വന്നെയന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അത് നമ്മൾ എങ്ങനെയെങ്കില്
എല്ലാ കാര്യങ്ങളും ആലോയ്ച്ച് നമ്മള് എന്താ കാട്ട എന്താ ചെയ്യാൻ അറിയാതെങ്ങനെ നക്കും പ്പൊ ടെൻഷൻ അടിച്ചാാണ് അപ്പൊ
അന്നെ നമ്മളും ടെൻഷനല്ലന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനറിയാൻ പറ്റും അങ്ങനെ വരുന്നതാണ് അപ്പൊ നമ്മളത് പാരമാവടി അത് ഒഴിവാക്കാനാണ് ഒഴിവാക്കാന്ന് പറഞ്ഞാ ന ഒഴിവാക്കൻ നമ്മുടെ ജീവിതയ് പോയില്ലേ അപ്പൊ നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടള്ള എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്ട്ട ചെയ്തു അതെ അതെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനസ്സനരു സുഖം കിട്ടും അപ്പൊ അതങ്ങനൊയി അതിെ പോയി ഞൻ എനിക്ക് തലവേന വരുമ്പോ എന്തെങ്കിലും എനിക്കപ്പ തന്നെ എന്തെങ്കിലും കഴിക്കാനും തോന്നും അ പിന്നെ എങ്ങനെയാണെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും ഇനി മേടിക്കാൻ പറ്റുന്നാണെങ്കിൽ മേടിച്ചന്നെ കഴും അപ്പൊ ഒരു ആശ്വാസം കിട്ടും നമുക്ക്
ആഹ്
കിട്ടാറുണ്ട് എനിക്ക് അത് കാരണം ഞാന അതങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ യ്ക്ക് പേടിയാ സത്യ പറഞ്ഞത് വരണതെ നമുക്ക് വേറെ മര്ന്ന്ന്ന് ഇല്ലേ താനും കഴിച്ചാലിട്ടൊന്നും മാറല്ല അങ്ങനെ
എന്തെങ്കിലുംങ്ങനെ ചെയ്യേണ്ടി വരും അതെ എങ്ങനെ വേദനന്റെ ഗുളിക അങ്ങനെ കുടിച്ച നല്ലാത പെട്ടെന്ന് വേദന വരുമ്പോ കുളികൾ കുടിക്കാനും തോന്നും അതാണ് പിന്നുള്ള കാര്യം
അതെ പിന്നെപ്പം അവര് പോയിക്കഴിയുമ്പോ എന്താണ് പരിപാടി വീട്ടില് എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കോ
ഇല്ല അങ്ങനത്തെ ഹോബിയൊന്നും ഇല്ല, പിന്നെ ചെടികളൊക്കെ ക്കെ ഉണ്ടാക്കും, ചെടിന്റെ പിന്നാലെ കുറച്ച് നേരം നടക്കും, അങ്ങനെ
അയ് ശരി ശരി
പിന്നെ സമയം കിട്ടൂല, ആഹ് പിന്നെ പിന്നെ വലിയ സമയം ഒന്നും കിട്ടൂല അറിയോ പിന്നെ ഓര് വരുമ്പോത്തിന് ഉള്ള അപ്പോ പിന്നെ കുളീം
ആഹ്, ആഹ് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോത്തനെ സമയാവും, സമയമൊക്കെ എന്ത് പെട്ടെ പെട്ടെന്നാ പോണെ
ആഹ് പെട്ടെന്ന് പെട്ടന്ന് പോകുകല്ലേ
ഉം പിന്നീ പറഞ്ഞ പോലെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ ഫ്രീ ആയത്
ഓര് സ്കൂൾക്ക് പോകുമ്പോളല്ലേ ഒരു ഫ്രീ ആയി കിട്ടണുള്ളൂ, അതുവരേം ഇ അന്തായാലും അവരോട് ഒച്ചയിട്ട് ഒച്ചയിട്ട് കുത്തിരിക്ക ല്ലാതെ, ഇല്ലെങ്കിലും ഗതികേടാണ് ഉണ്ടെങ്കിലും ഗതികേടാണ് അങ്ങനെ
ഉം ഇപ്പം എത്ര വയസായി, ഇപ്പം നാ നാലു വയസ്സോ അഞ്ചു വയസോ? പിള്ളേർക്ക്
നാലര നാലര കൃത്യം നാലര ഉം ഡിസംബറിലാണ് അപ്പൊ പിന്നെ നാലര
ആഹ് ആഹ് അപ്പൊ അഞ്ച് അപ്പൊ നാ അഞ്ചു വയസ്സാവും ഈ ഡിസംബറില് ഇല്ലേ
ആഹ് ഈ ഡിസംബറില് അഞ്ച് വയസ്സാകും ഉം
ഉം അങ്ങനെ ഞാൻ ജോലിക്കൊന്നും പോണില്ല
ഇല്ല കല്യാണം കഴിഞ്ഞേ പിന്നെ, കല്യാണത്തിന് മുന്നേ പോയിനിയോ
ഞാന് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോ തന്നെ ഇത് പോലെ പ്രഗ്നന്റ് ആയി പിന്നെ പിന്നെ പോവാനായിട്ട് പറ്റിയില്ല ചെയ്ത പോലെ തന്നെയാന്ന്, ആ പഠിച്ചത് ഇങ്ങനെ ഇന്റേൺഷിപ്പ് പോലത്തെയക്കെയാരുന്നു. മെഡി ല് ഒരു കോഴ്സാ പഠിച്ചത്, ജോലി പോലെ തന്നെ, കാശ് കിട്ടൂലായിരുന്നുന്ന് മാത്രം. ഇനിയിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കണം എന്ന് വിചാരിച്ചിരിക്കണ്
ആഹ് അല്ല അതല്ലേ പോയത് സർട്ടിഫിക്കറ്റ് റ്റ് ഉണ്ടാവുമ്പോ ഇനി എന്തിനേലും പോകാല്ലോ, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയതല്ലേ
ആഹ് എനിക്കൊരു കോള് വരുന്നു, ഞാൻ വിളിക്കാവേ
ആഹ്